ഹലോ
ഹലോ
ആഹ
ഹലോ
ഹലോ
ഹലോ
ഹലോ
ആഹ എന്തൊക്കെയുണ്ട് വിശേഷം
ല്ലേ ഏ
എന്തൊക്കെണ്ട് വിശേഷം ചോയ്ക്കാ
സുഖണേ..
ഒന്നൊർക്കെ സംസാരിക്കോ..
കേൾക്ക്ണില്ല.
ആഹ ഇപ്പം കേക്ക്ണ്ട്‌ ഒർക്ക സംസാരിക്കണേ. ഏ അഹ് ശരി പിന്നെ വേറെന്തൊക്ക്യ വിശേഷം ഫുഡൊക്കെ കയ്ച്ചോ?
ആഹ് കയ്ച്
ഫുഡൊക്കെ കയിച്ചോ ചോയ്ക്ക. ഫുഡൊക്കെ കയിച്ചോ ചോയ്ക്ക.
ആഹ് കയിച്ചു.
ആഹ അഹ്ശെരി എന്തൊക്ക്യ ഇന്ന് സ്പെഷ്യല്ണ്ടായിനെ?
എന്താ സാധാ ചോറും ഉം.
ഒന്ന് ഒറക്കെ പറയോ ഫോണട്ത്ത് പിടിച്ചാണ്ട്.
ഇൻക്കും കേക്കണില്ലലൊ.
ഹലോ.
ആഹ്.
ആഹ് ഇപ്പൊ ആ ന്ന് പറയ്ണ കേക്ക്ണ്ടല്ലോ. മറ്റേ കേൾക്കില്ല പിന്നെ പറയണൊന്നും.
ഏ സാധാ ചോറന്നെ സാധാ ചോറും പിന്നെ. ചിക്കൻ പൊരിച്ചതും കുമ്പളത്തിന്റെ കറിം.
ഇങ്ങളന്നെ ഇണ്ടാക്കിയതെനി. ഹലോ.
ആഹ്.
ആഹ് ഇങ്ങളന്നെ ഇണ്ടാക്കിയതാണോ ഫുഡൊക്കെ ചോയ്ക്ക.
ആഹ അതെ ഇന്ന് ഞാനും മൂത്തച്ചിം.
ഇങ്ങളെങ്ങനെ അവിടപ്പന്താ കാലാവസ്ഥക്കെ ഇപ്പങ്ങനെ മഴണ്ടോ?
കാലാവസ്ഥ നല്ല മഴെണ്.
മഴണ്ടോ ചോയ്ക്ക.
നല്ല മഴെണ് നല്ല മഴ പെയ്തൊണ്ട് ക്ക്ണ്ട് അതോണ്ടാവും സൗണ്ട് കേക്കാത്തെ.
ഏഹ് അയ്ശെരി ആ ഇങ്ങള് കൊഴപ്പില്ല ഇങ്ങളൊന്ന് മാ ഏഹ്. ചു ചുണ്ടിന്റെ അടുത്ത്ക്കാക്കി ഫോൺ ഒന്ന് പിടിച്ചാ മതി എന്നാ പിന്നെ എനിക്ക് പറയ്ണ നല്ലോ ശെരിക്ക് കേക്കാ.
ഉം.
ഓക്കേല്ലേ?
ആഹ്.
ആ ഓക്കെ പിന്നെ വേറെ എന്തൊക്കെ വിശേഷൊക്കെ? ട്രിപ്പൊക്കെ പോവാൻ ഇഷ്ടള്ള ആളാ. ട്രിപ്പൊക്കെ പോവാൻ ഇഷ്ടള്ള ആളാണോ ചോയിക്ക.
അതെ ഇഷ്ടാണ്.
എവിടക്കൊക്കെ പോയിണ്?
എങ്ങട്ടൊക്കെ പോയിണ്ചോയ്ച്ചാല്. കാര്യയിട്ട് കൂടുതലൊന്നും പോയിട്ടില്ല. ലോങ്ങായിട്ട് പോയത് അജ്മീറ്.
ഹലോ.
ഏർവാടി അങ്ങനെയൊക്കെ.
ഹലോ.
ആഹ്.
ആഹ് എങ്ങട്ടെക്കെ പോയത് ചോയിക്ക പോയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാ മതി. ആഹ് പോയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പർണാമതി അറ്യാ.
ഹലോ.
ആഹ് കേക്കില്ല്യാ.
കേക്ണില്ല്യല്ലോ.
അതെന്താ കേക്കാത്തത് ഇപ്പളോ.
ആഹ് ഇപ്പ കേക് ണ്ട്.
ആഹ് പിന്നെ ഇങ്ങള് പോയ സ്ഥലങ്ങളൊക്കെ എന്തെകെ എവിടെക്കെ ചോയ്ക്ക.
പോയത് പർഞാ ലോങ് ആയിട്ട് പോയത് അജ്മീറാണ് പിന്നെ ഏർവാടി. ലോങ് ആയിട്ട് പോയത് അജ്മീറാണ്.
ഏഹ് അയ് ശരി. ഡൽഹി അങ്ങനെക്കെ പോയിണോ? അവിടൊക്കെ പോയിണോ?
ആഹ് അതെ ഡൽഹിലൊക്കെ പോയിക്ക്.
പോയിക്ണോ?
ആഹ്
ഏഹ് ശരി പിന്നെ ഇങ്ങക്ക് കൃഷ്യൊക്കെ ചെയ്യാൻ ഇഷ്ടള്ള ആളാ?
അതെ ഇഷ്ടാണ്
ഏഹ് ചെയ്യല്ണ്ടോ ഇപ്പം?
ചെർതായിട്ടൊക്കെ.
ഏഹ് എന്തൊക്കെ ചെയ്യല്ണ്ട്? വാഴ അങ്ങന്യൊക്കെ.
ആഹ് പയറ്, വെണ്ട അങ്ങനെയൊക്കെ കുഴിച്ചിടും. ഉം അങ്ങനെയൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മക്ക് ആവശ്യമുള്ളത് മാത്രം.
ആഹ് ഇന്നാല് വീട്ടില് വിളവെടുത്താണ്ട് ഉണ്ടാക്കുമ്പോ നമ്മക്ക് വീട്ടിലെന്നെ ഉണ്ടാക്കുമ്പോ വേറൊരിഷ്ടാണല്ലോ ല്ലേ. കഴിക്കാനൊക്കെ
ആഹ് അതെ
മായല്ല്യാത്ത സാനല്ലേ പറ്യാ.
ആഹ് ആഹ്
പിന്നെ ഹസ്ബന്റ് എന്താ ചെയ്യ്ണെ നാട്ടിലെന്നെ?
അതെ നാട്ടിലാണ് ഷോപ്പിലാണ്
ഏഹ് അഹ്ശരി. എന്നും രാവിലെ പോയി വൈകുന്നേരം ആവുമ്പോയക്ക് വരേക്കാരല്ലേ.
ആഹ് രാവിലെ പോയാ രാത്രിയാവും വരാന്.
ഏഹ് പിന്നെ വേറെ എന്തൊക്കെയ വിശേഷൊക്കെ? വീട്ടിലാരൊക്കെള്ളെ?
ഏഹ് എങ്ങനേ?
വീട്ടിലാരൊക്കെ ള്ളത് ചോയിക്ക.
മ് തിന്നു
ഹലോ
ഹലോ
ആഹ് വീട്ടിലാരൊക്കെ ള്ളത് ചോയ്ക്ക.
വീട്ടില് ഉമ്മ്യും ഉപ്പ്യും പിന്നെ രണ്ട് എളച്ചന്മാരുണ്ട് ഒര് മൂത്തച്ഛനൂണ്ട് പിന്നെ നാത്തൂനും. എങ്ങനെ
ഇങ്ങക്ക് മക്കളില്ലേ ചോയിക്ക.
ആഹ് ഒരു കുട്ടിണ്ട്
ആ ആ അഹ് ശരി പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
ഇങ്ങള വിഷേശോക്കെ എന്താ
നിങ്ങള് വൈകുന്നേരം ചായക്കടി ഒക്കെ എന്താ ഉണ്ടാക്കല് ബേക്കറി ചായ കുടിച്ചലാ
ചെലപ്പോ എന്തങ്കിലൊക്കെ ഇണ്ടാക്കും എന്തേലും എണ്ണ ക്കടിയൊക്കെ കടി ഒക്കെ ഉണ്ടാക്കും അല്ലെങ്കില് ബേക്കറി ഐറ്റംസ് എന്തെലും
ഏഹ് ഇഷ്ടണ്ടോ അങ്ങനത്തൊക്കെ കഴിക്കാനൊക്കെ
ഓഹ് ഇഷ്ടാണ് ബേക്കറി ഐറ്റംസ് ഒക്കെ ഇഷ്ടാണ്
ഏഹ് മൂത്തച്ചി അവിടെണ്ടോ
ആഹ് ഇണ്ട്
ഏ അഅ് ശരി വീട്ട്ക്കൊക്കെ പോവലില്ലേ നിക്കാനൊക്കെ
ഓ പോകല്ണ്ട്.
ഉം എന്നാ പോയിനി ഇപ്പ ലാസ്റ്റ് കൊറേ ആയൊ പോയി വന്നിട്ട് വീട്ടില്
ആഹ് രണ്ടാഴ്ചായി
ഏഹ്
ഉം
ഇൻക്ക് പോ ഞാനും വന്നിട്ട് ഇപ്പോ രണ്ടാഴ്ച അവാനായി പോണംന്നൊക്കെ ഇണ്ട്
അഹ് ശരി
കൊറ്ചീസൂടി കഴി്ഞ്ഞിട്ട് പോണം
പിന്നെ അവിടത്തൊക്കെ വിശേഷം
ഇവിടെന്താ അങ്ങനെ പോണ് മഴന്നെ പുർത്ത് പെരും മഴന്നെ രാവിലെ തൊടങ്ങിയ രാവിലെ മുറ്റട്ച്ചരിക്കൊരു കഥേനി ഞന് മുറ്റട്ച്ചരാൻ ഇറങ്ങിയപ്പോ മയൊന്നുല്ല്യേനി പിന്നെണ്ട് കണ്ടീനി മയ പിന്നെ ഇട്ടറിഞ് പോരാനും വെജ്ജ ആകെ ഒരു ഇദൈനിയറിയ
ഏഹ്
ഉം ആകെ നഞ്ഞ് പൊർ പൊറക്കെട് നഞ്ഞ് മേല്ക്ക് ഡ്രസ്സൊക്കാണ്ട് ഒട്ടാ അങ്ങനെ ആയി
ആഹ് പ്പെന്നും മയ
ഉം എന്നും മയിന്നേറിയ പിന്നെമ്മക്ക് മക്കള് ഇള്ളോണ്ട് പിന്നെ മക്കളക്കെ ഒർക്കി ഇതാക്കി അങ്ങനെ എട്ക്ക്ണ പണിയല്ലേ ഉം കുളി ഒക്കെ നേരത്തെ കയ്യോ
ഇല്ല നേരം വൈകും പന്ത്രണിക്കാവും
ഏഹ്
പന്ത്രണ്ട് മണിയൊക്ക ആവും കുളി കയ്യാന് കുട്ടിള്ണ്ടാമ്പൊ വേം തീരില്ലല്ലോ
ശരി ഫുഡ് എങ്ങനെ ഇങ്ങളും മൂത്തച്ഛിം അങ്ങനെ ഒരുമിച്ച് ഇണ്ടാക്കലാ
ആഹ് ഞാനും മൂത്തച്ഛിം കൂടും എങ്ങെനെ
ഉമ്മ കൂടി തെരോ ചോയ്ക
ആഹ് ഇമ്മന്നെ ഫുഡ് കാര്യായിട്ട് ഇമ്മന്നെ ഇണ്ടാക്കല് അമ്മളൊക്കൊ ഒര് ക്കി കൊട്ക്കും
ഏഹ് അഹ് ശരി പിന്നെ ഇങ്ങക്ക് പിന്നെ അകട്ച്ചരി തൊട് ക്കാന് അങ്ങൻത്തെ പണിക്കണ്ടാവൊള്ള്യ്ക്കാരല്ലേ ഉം ആഹ് ശരി
ഉം
പിന്നെ എവ്ടെ കുട്ടിയെവ്ടെ
കുട്ടി ഒറ്ങ്ങാണ്
ഏഹ് എന്നും ഉച്ചായാ ഒറ്ങ്ങോ?
ആഹ് കൊർച്ചേരം ഒറ്ങ്ങും ഒര് ഒരു മണിക്കൂറൊക്കെ ഒറ്ങ്ങും
ഏഹ് ശെരി പിന്നെ വേറെന്തൊക്കെ
ഇങ്ങളെ കുട്ടിയെടെ ഒറ്ങ്ങാ?
ആഹ് ഒർങ്ങാ പാലുട്ച്ച് ഇങ്ങനെ ഒറ്ങ്ങി
ഉം ഹസ്ബൻഡ് ഇണ്ടൊ വീട്ടില്
വീട്ടില് ഞാന്ണ്ട് മൂത്തച്ചിഇണ്ട് പിന്നെ ഇമ്മ ആ ഇമ്മിണ്ട് പുതിയാപ്പ്ള പിന്നെ പള്ളിക്കോയാണ്ട് പിന്നെ വന്നീല്ല നേരെ അവ്ട്ന്ന് പണിക്കോയക്കാ തോന്ന്ണ്
അ ആഹ്
ഇവിടെന്ന് ഉച്ചക്ക് ബിരിയാണിക്കെ ഇണ്ടാക്കിന് അപ്പൊ പള്ളിക്കോണേന്റെ മുന്നെന്നെ ഒക്കെ തിന്ന് പോയിണ് ഞാനല്ല മൂത്തച്ചിയാട്ടൊ ഇണ്ടാക്കിയെ ഞാ അകട്ച്ചോരി തൊട്ക്കലും മു റ്റ അടിച്ചുവാര്ല് അങ്ങൻത്തൊക്കെ പണിയെടുക്കും അട്പ്പത്ത് പിന്നെ ഓരാ നിക്കല്
ഉം
ഉം ഇമ്മാക്ക് പിന്നെ ഇന്ന് പോവാണ്ടേനി അപ്പ രാവിലെന്നെ പോയി ആ ഉച്ചായിന് വന്നപ്പോ ഉമ്മ
ഉം
ഉം പിന്നെ വേറെന്തൊക്കെ
ഭക്ഷണ കഴിച്ചില്ലേ
ആഹ് കഴിച്ചി ഇന്ന് ബിരിയാണി ആയപ്പ പിന്നെ ചു കുളി കഴിഞ്ഞ് അപ്പന്നെ പോയി തിന്ന്ണ് കുളിച്ച്ണേനിം മുന്നിം തിന്ന്ണ് ബിരിയാണി ആയ പിന്നെ ഇഷ്ടാ തിന്നാന് അപ്പൊ പിന്നെ ആരും പറയുന്നും മാണ്ട വെറും ചോറാണെങ്കി പിന്നെ മാണോ മാണ്ടേച്ച് ഇങ്ങനെ പോയി കുത്രന്ന് തിന്നും ബിരിയാണി ആവുമ്പോ പിന്നെ അയിന്റെ ആവുസല്യ മണ മൂക്ക്ക്ക് എത്തുണേന് മുന്നേന്നെ അവിടെ എത്തിണ്ടാവും ഇങ്ങക്ക് എങ്ങനെ അവിടെ ബിരിയാണി ഒക്കെ ഇണ്ടാക്കണ്ടോ വീട്ടില്
ആഹ് എടക്കൊക്കെ ഇണ്ടാക്കും എല്ലാരും ഉണ്ടാവുമ്പോക്കെ ഇണ്ടാക്കും
ഏ ശരി പിന്നെ ഇങ്ങള് എന്തേ വർക്ക് ചെയ്യ്ണ്ടപ്പൊ
ഇപ്പൊ കാര്യായിട്ട് വർക്കൊന്നുല്ല
ഏഹ് വീട്ടില് ഹൗസ് വൈഫ് അയ്ക്കാരല്ലേ
ആ അതെ
ഉം എന്തേലും ചെയ്യാൻ ആഗ്രഹണ്ടോ ഓൺലൈലോ അങ്ങനെ എന്തേലൊക്കേ
ആഗ്രഹൊക്കെണ്ട് ഉം
സാഹചര്യം കൊണ്ടായിരിക്കുല്ലെ
ഉം
ഉം പിന്നെ എന്താ ഒഴിവ് സമയങ്ങള്ലൊക്കെ എന്താ ചെയ്യല് ബുക്ക് വായിക്കേ അങ്ങനെ എന്തേലൊക്കെണ്ടോ
എങ്ങനെ കേട്ടില
ഒഴിവു സമയങ്ങളിലൊക്കെ എന്താ ചെയ്യല് ചോയ്ക്ക ബുക്ക് വായനേ അങ്ങനെ എന്തെലും ഇണ്ടോ ചോയിക്ക
ആഹ് ചെല് പ്പോ സ്റ്റോറി വായിക്കണ്ട ഫോണില് അല്ലാതെ
പിന്നെ ഒര് ആപ്പില് കേറി അങ്ങനെ വായിക്കലായിരിക്കുല്ലേ ഏഹ് ആപ്പില് കേറിയാണ്ട് അങ്ങനെ വായിക്കല്ലാണോ ചോയിക്ക
ആപ്പില് കയറിയാണ്ട്
ഏഹ് പിന്നെ ഇങ്ങള് ഷോപ്പിങ്ങിനൊക്കെ പോവലില്ലേ
ആഹ് എടക്കൊക്കെ
ഉം എങ്ങനെ മാള്ന്നൊക്കെ എടുക്കല് അതോ സാധാ ഷോപ്പ്ന്നോ
മാള്ന്നൊന്നല്ല സാധാ ഷോപ്പ്ന്ന്
ഹലോ
ആഹ്
ഉം പിന്നെ വേറെന്തൊക്കെ വിശേഷക്കെ
വേറെന്താ അങ്ങനെ പോണ്
ചുമ തൊടങ്ങീണോ ചുമണ്ടോ ചോയിക്ക
ചുമ ഉണ്ട് പനിച്ചിന്നു പിന്നെ
അലർജിന്റെ പ്രശ്നം അങ്ങനെ എന്തെലുണ്ടോ
ആഹ് അലർജിന്റെ പ്രശ്നണ്ട്
ഏഹ് അയ് ശരി എന്നാ അതായിരിക്കൂലേ
ആഹ്
പിന്നെ വേറെ എന്താ ഇനി ഇപ്പ കുട്ടി ഇപ്പോ ഉണരോ കുറേ നേരായോ ഉറങ്ങിട്ട്
ഇല്ല ഇപ്പന്നേരം ഉറങ്ങിട്ടുള്ളു കുറച്ചേരം ആയിട്ടോള്ളൂ
ഏഹ് അപ്പൊ ഞി കൊറ്ച്ചേരം കയ്യേക്കാരംലേ
ആഹ്
ഉം ഇന്നാ ശരിട്ടൊ വിളിക്കേ ആഹ് ഓക്കെ